ആഹ് ആഹ് അല്ല പണില്ലല്ല ചൊമ്മയായിട്ട് വയ്യ
എന്തെ പനിയിണ്ടോ
പനി ണ്ടായിരുന്നു പനി മാറി ചൊമ മാറുന്നേല്ല ചൊമ അലർ ചൊമയും കൊണ്ട്
ആഹ് അത് മഴ ആയതൊണ്ടായിരിക്കും ഇപ്പല്ലാർക്കും പനിയാണല്ലോ
ആഹ് ഇപ്പ എല്ലാരിക്കും ഒണ്ടല്ലോ
വെള്ളം ഇല്ല്യ അയില് ണ്ടോ നോക്ക്
പിന്നെ ന്താ ഫുഡ് കെയ്ച്ചോ
ആഹ് ഞാന് ഫുഡ് കെയ്ച്ചു
എന്താ കറി ഞാനോ ഞാൻ കയിച്ചില്ല
ഈ മത്തികറി ആയിനു മത്തിക്കറി ഉണ്ടേനു പിന്നെ ഒണക്കല് ണ്ടേനു പിന്നെ വേറെ ഒന്നും ഇല്ലേനു
ആഹ് ആഹ് മഴയുണ്ടോ അവടെ
ഇവടെ ചെറുതായിട്ട് മഴ പെയ്യുണോള്ളൂ
ആഹ് ഇവടേം ചെറുതായിട്ടുണ്ടായിരുന്നു
ഉം പിന്നെ മഴ പെയ്തിണ്ടെങ്കില് റേയ്ഞ്ച് ഒണ്ടാവില്ല പിന്ന വടെ എടക്ക് ങ്ങനെ കറണ്ട് പോവും ആഹ് കറണ്ട് എടക്ക് ങ്ങനെ പോവും
ആഹ്
നല്ല മഴ ഇടിയോക്കെ വെട്ടുണ്ടെങ്കില്
ഇവടെ പിന്നെ കറണ്ട് പോയാ പെട്ടെന്ന് വെരും
ഏഹ് അമ്മളതു പിന്നെ കറണ്ട് പോയാ കൊറേ നേരട്ക്കും
ആ അപ്പൊ ഫോണിലൊക്കെ ചാർജ് ഇല്ലാതെ കഷ്ടപ്പെടുകയായ്ക്കൂല്ലേ
ആ ഞാനിങ്ങനെ ചാർജാക്കിവെക്കും.
ആ
പിന്നെ പോയിട്ടുണ്ടെങ്കില് എന്റെ ഫോണിലാണെങ്കി വേഗം ചാർജ് തീരുംചെയ്യും.
ആ ആ ആ
അപ്പൊ ഞാനിങ്ങനെ ഫുള്ള് ചാർജാക്കി വെക്കും എന്റെ ഫോൺ കൊ റച്ചേരം യൂസ്ചെയ്താതന്നെ ചാർജ് വേ ചാർജ് വേഗംതീരും എന്നിട്ട് ഞാന് ചാർജറുകൊണ്ടിങ്ങനെ നടക്കണം ഇതിപ്പം ഒരു ത്രീ ഇയേഴ്സ് ആവാനായി ഞാൻ യൂസ് ചെയ്യാൻ തൊടങ്ങിയിട്ട്
ആ ആ അല്ലാ നമ്മള് ഈചാർജ് ജിൽ കുത്തിവെച്ചിട്ടുതന്നെ നമ്മള് ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കി പെട്ടെന്ന് ബാറ്ററിക്ക് എന്തേലും പറ്റൊ
ആ എന്താപിന്നെ അത് ഞാൻ പിന്നെ കുത്തിവെച്ചിട്ട് ഫോണ് കളിക്കലൊണ്ട്
ആ വെറുതല്ല അത് അങ്ങനെ വര ചെയ്യാണ്ടാട്ടോ ഫോണ് പൊട്ടിത്തെറിച്ചിട്ട് എത്ര സ്ഥലത്ത് അങ്ങനെയൊക്കെ കണ്ടിയില്ലേ
ആ ഇണ്ട് ഞാനീ എനിക്ക് ഫോണില്ലെങ്കി വേറെയൊന്നും ചെയ്യാണ്ടാവില്ലല്ലോ അപ്പൊ മറ്റേ ഏതോ സിനിമയിലൊക്കെയൊള്ള മാതിരി മറ്റേ ഡിപ്രഷനടിച്ച മാതിരി ഇങ്ങനെ കുത്തിരിക്കു അപ്പൊ പോയിട്ട് എന്തെങ്കിലും റീലൊക്കെ കാണാൻ പറഞ്ഞിട്ട് ഇരുന്നുകാണും എന്നൊടുമ്മാ എപ്പോഴും പറയാനെ കളിക്കരുത്
അങ്ങനെ കളിക്കരുത് അങ്ങനെ കളിച്ചാ നമ്മള് നമ്മളെ ജോലി ചെയ്യാൻവേണ്ടി ഇങ്ങനെ ഫോൺ കളിക്കുന്നായിക്കും പക്ഷെ അമ്മമാരുപറയുന്ന കേക്കണം അങ്ങനെ ഓരത് കണ്ടീണ്ടാവല്ലോ ഈ ഇതിലൊക്കെ ന്യൂസിലൊക്കെ കണ്ടില്ലേ എത്ര നമ്മള് റീൽസിലന്നെ ഉണ്ടല്ലോ യൂട്യൂബ് വീഡിയോസ് അങ്ങനെതെയിലൊക്കെ ഒണ്ടല്ലോ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നെ അപ്പൊ ഈ ബാറ്ററി ചൂടായിച്ച് ബാറ്ററി കംപ്ലൈന്റായിണ്ടാവും ഇങ്ങനെ ഫോ ചാർജിലിട്ട് യൂസ് ചെയ്തിട്ടണ്ടെങ്കി അങ്ങനെ പറ്റോ അതയ്ക്കു ചാർജ് നിക്കാത്ത
ആ ശെരിയാണ് പിന്നെ ഫോണ് മാറ്റണം ഞാൻ പിന്നെ പ്പ കോളേജ് ലാസ്റ്റ് കഴിഞ്ഞിട്ടൊക്കെ മെല്ലെ മാറ്റാന്നുള്ളതാഞ്ഞു
ആ ആ എല്ലാരും ഫുഡ് കഴിച്ചുകെടന്നോ
ആ നമ്മളെല്ലാരും നേരത്തെകെടക്കും ഒരു ഏഴുമണി എട്ടുമണിയൊക്കെയാകുമ്പത്തേന് ഫുഡ്കഴിച്ചിട്ട് പിന്നെ എല്ലാവരും നേരത്തെകെടക്കും ഇവിടെ ഞാനാണ് നേരംവൈകീട്ട് ഒറങ്ങല്
ഏ രാവിലെ വേഗം എണീക്കും ചെയ്യൊ
ആ ക്ലാസൊണ്ടെങ്കില് അല്ലെങ്കി പിന്നെ അപ്പം ഞാൻ നേരം വൈകിയെണിക്കൊള്ളൂ ഇന്നന്നെയിപ്പം എത്ര മണിക്കന്നെയാ പത്തേ മുക്കാലൊക്കെയായപ്പളാണീച്ചേ അതുമ്മാ വന്നുവിളിച്ചിട്ടെനീച്ചതല്ല ഞാൻ എനീക്കണയിനി
ഒന്നാമത് മഴയും തണുപ്പൊക്കെയല്ലേ പ്പ എണീക്കാനും തോന്നൂലാല്ലേ അല്ലാ അപ്പൊ നിസ്കരിക്കാ നിസ്കരിക്കാനൊക്കെയെണിക്കലില്ലേ
പൊളിച്ചക്കോ ഹേ ഞാൻ പൊളിച്ചക്കൊന്നും എണീക്കൂലാ
അല്ല പൊലിച്ചക്കല്ലാ എന്നാലും നിസ്കാ അപ്പൊ സുബഹി നിസ്കരിക്കൂല്ലേ
ആ അതൊക്കെ ഞാൻ കളാക്കിവെക്കും ഞാൻ കൂടുതലും സ്കിപ്പ് ചെയ്താണ് നിസ്ക്കാരം ഞാനിങ്ങനെ വിചാരിക്കല്ലേ നിസ്കാരം ഇനിയിപ്പം പണ്ടത്തെമാതിരി നല്ല പോലെയാക്കണംന്നൊക്കെ
ഇമ്മേ എന്നിട്ടതൊരു പേടിയില്ലാതാണല്ലോ പറയണേ
പിന്നെയിപ്പം എനിക്കുകൊറച്ചായിട്ട് നിസ്കാരം ഇല്ല ഇന്ന് നിസ്കരിക്കാൻ പറ്റൂല അപ്പൊപിന്നെ എനിക്ക് പി സി ഓടീന്റേ ഇഷ്യുണ്ട് ഫൈന്റെ കുറച്ച് ഇതിലാണ് ആ അപ്പം
പിസി ഓ ടി ക്ക് കാണിചില്ല ഡോക്ടർ കാണിച്ചില്ല
ആഹ് ഞാൻ കാണിച്ച എനിക്ക് മെഡിസിന് തന്നീനി അത് നമുക്ക് ഓവറ് ടെൻഷനൊക്കെ വരുമ്പോ ഇങ്ങനെ ആവുന്നുടർന്ന്
ഈ പി എസ് സി ഓടിന്ന് പറഞ്ഞാൽ എനിക്കത് വന്നില്ല അത എങ്ങനെയ എനിക്ക് അത്റിയില്ല ഈ മൻസ് വരുന്നത് വൈകുന്നതാണോ അങ്ങനെയാ
ഇതും അല്ലെങ്കി അത ഒരു വൺ മന്ത് ഒക്കെ ഉണ്ടാവും അപ്പൊ എനിക്ക് കുറെ ദിവസയിട്ടുണ്ട് ഐ മീൻ കുറേ വരൂല്ല കുറച്ച് കുറച്ചങ്ങനെ ബ്ലഡ് വരും അങ്ങനെയൊക്കെ
ആഹഹ് അപ്പൊ ഭയങ്കര ഇടങ്ങാറാലേ അപ്പ നിസ്കാരക്കെ പ്രശ്നസ് നിസ്കരിക്കാം ആ ശരിയാ
പിന്നെ വേറെ തന്നെ ബുദ്ധിമുട്ടുണ്ടാവും എടക്ക് ഭയങ്കര എന്തൊക്കോ മൂട്സെൻസവും അധികം ഇങ്ങനെ പൊരിച്ച് വരും വർത്തവൊന്നും അങ്ങനെ കഴിക്കാൻ പില്ല പിന്നെ അങ്ങനെ കഴിക്കലില്ല
പിന്നെ ഹെൽത്തി ഫുഡ ഒക്കെ പറ്റുള്ളൂ കുറെ പച്ചക്കറികളൊക്കെ കഴിക്കി പിന്നെ നല്ല വെള്ളം കുടിക്കി
അതാ കഴിക്കാനുണ്ട് ഇപ്പൊ പച്ചക്കറാണ് ഞാൻ ഫുഡ് അധികം കഴിക്കൂല പക്ഷെ എന്നാലും പച്ചക്കറി എനിക്ക് കൂടുതൽ പച്ചക്കറി ഇഷ്ടം മീങ്കറിങ്ങാട്ടി
ആഹ് ആഹ് എനിക്ക് പ്രശ്നം ഈ എന്താ വൈഡ് ഡിസ്ചാർജ് ഇല്ലേ അയില്ലെ ഈ ഓവർ ടെൻഷൻ വന്ന് അങ്ങനെ പിന്നെ വെള്ളം കുടിക്കുന്ന കുറവാ അങ്ങനെ വരിലണ്ട്
ഓഹ്
ഇപ്പൊ പ്രശ്നല്ല ഇപ്പൊ ഡോക്ടർ കാണ്ച്ച സമയത്ത് നല്ല വെള്ളം കുടിക്കാ പറഞ്ഞു
ഞാൻ പിന്നെ വെള്ളം കുടിക്കും നല്ലോണം
ആഹ് പിന്നെ കറക്റ്റ് ടൈമിൽ ഉറങ്ങണം കറക്റ്റ് ടൈ ല ഉറങ്ങും വേണ്ടേ ഉറക്കവും ഒരു പ്രശ്നല്ലേ നമ്മള് ഫോണ് കളിച്ച് നടന്നാ നമ്മുക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞാലും ബോധം ഉണ്ടാവൂല്ല
ആ സത്യം ഞാനിപ്പം മേ ഞാൻ വച്ചാ ഒരു മൂവി വെച്ചിട്ട് എന്താണ് ഇയർ ചെവിയിൽ വെച്ചിട്ട് ഉറങ്ങിപ്പോയി
ഏഹ്
എന്നിട്ട് കൊറെ കഴിഞ്ഞണീച്ചപ്പം നല് നല്ല മഴ ഞാന് യർപോട് ചെവി ള്ളണ്ട് എന്തൊക്ക സൗണ്ട് കേട്ടിട്ട് നോക്കുമ്പോണ്ട് ഇത് വെച്ചിട്ട് ഞാൻ ഉറങ്ങിപ്പോയത് എന്നിട്ട് പിന്നെ ഞാൻ നല്ല മഴ ഏനു അപ്പ ഞാൻ നീച്ചിട്ട് പിന്നെ വേഗ എടുത്ത വച്ചിട്ട് കിടന്നുറങ്ങക്കാന്ന്
അങ്ങനെയൊക്കെ ശ്രദ്ധിക്ക നമ്മൾക്ക് പണ്ട് പഴയ എന്താ പറയാ ചെറു കുറച്ച് ചെറുതാൻ പോക നമുക്കു ഇങ്ങനെത്തെ പ്രശ്നങ്ങളും വരില്ല കാരണം നമ്മള് കറക്റ്റ് ടൈമിൽ ഉറ ലേ ഇപ്പാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ
ഇപ്പൊ പിന്നെ ഇൻസ്റ്റഗ്രാം ഉണ്ട് റീൽസ് ഉണ്ട് യൂട്യൂബ് ണ്ട്
അത് തന്നെ ഫുള്ള് ഇൻസ്റ്റലൊക്കെല്ലേ എപ്പോഴും റീൽ ല് കണ്ടില്ലെങ്കി ഒരു സമാധാനം ഉണ്ടാവുല്ല
സത്യ രീൽ തുടങ്ങിയില്ലെങ്കി പിന്നെ ടൈമ് പോണതും അറിയില്ല എത്ര നേരം വെച്ചിട്ട് അങ്ങനെ കണ്ടുകൊണ്ടിരിക്ക
അതന്നെ
കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്ക
പിന്നെ ഇൻസ്റ്റൽ ഞാൻ പിന്നെ ഇൻസ്റ്റൽ ഫുൾ സ്റ്റോറിടലും അതൊക്കെയാണ് എന്റെ പണി സ്റ്റോറിടും വെറുതെ നമ്മള് ഫോട്ടോസ് ഒക്കെ എടുക്കയാണെങ്കിൽ സ്റ്റോറി ഉണ്ടല്ലോ ആഹ് ഞാൻ പഠി ഇപ്പൊ പഠിക്കുന്നില്ല ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു ഇപ്പ ഓൺലൈനായി ട്യൂഷൻ എടുക്ക
ഏ നിങ്ങള് മാരീഡ് ആണോ
ഇല്ല
ഏ
കല്യാണം കഴിഞ്ഞില്ല എന്താ കല്യാണം അന്റെ കല്യാണം കഴിഞ്ഞോ?
ഇല്ല ഇല്ല ഏയ് ഞാൻ ആ വഴിക്കേ ഇല്ലന്ന് വിചാരിച്ചിട്ടുള്ള ആളാണ്
ഹാ അതെന്താ?
എനിക്ക് കല്യാണമൊന്നും വലിയ താല്പര്യമില്ല പിന്നെ എന്റെ വീട്ടിലും ഇല്യാ കെട്ടിക്കണംമൊന്നും ഇല്ല മര്യാദക്ക് പടി പണിക്ക് പൊയ്ക്കോ പണിക്ക് പോയിട്ടേ കെട്ടിക്കോള്ളുന്ന്ണ്ട്
ച്ചു പോരെ കല്യാണൊക്കെ
ആഹ് എന്നോട് പറഞ്ഞത് നീ ജോലിക്കൊക്കെ പോയിട്ട് അനക്കിഷ്ടമുണ്ടെങ്കിൽ വേണങ്കിൽ കെട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ
ആ വേറെരാ വീട്ടിൽ ഉള്ളെ അനിയ ത്തിയോ
എനിക്ക് രണ്ട് അനിയന്മാര്
ആഹ് അനിയന്മാര് എന്താ ചെയ്യുന്നെ
ഒരാള് പ്ലസ് വണ്ണില് ഒരാള് സെവൻതില്
ആഹ് ആഹ്
ഇൻസ്റ്റേല് വല്ല സ്റ്റോറി ഒക്കെടോ ഇടക്കെടക്ക്
ആഹ് ഞാൻ അതന്നെ പണി
ഞാൻന്നാ ഇന്റെ ഐഡി അയച്ചരണ്ട് ഞാൻ പിന്നെ അങ്ങനെ പോസ്റ്റ് ചെയ്യലില്ല ഞാൻ കൊറവാ ഞാന് മെയിൻ അക്കൗണ്ടില് എപ്പളെങ്കിലും
അല്ല അങ്ങനെയല്ല ഞാൻ എന്റെ ഒരു ഫോട്ടോ പോലും ഞാൻ പോസ്റ്റ് ചെയ്തില്ല പോസ്റ്റ് ഇട്ടിട്ടില്ല ഞാനിങ്ങനെ സ്റ്റോറി ഇടു നമ്മള് ഫോട്ടോ എടുക്കൂല അങ് അങ്ങനെ അല്ലാതെ എനിക്ക് അങ്ങനെ താല്പര്യല്ല ഇൻസ്റ്റയിൽ ഫോട്ടോ ഇടുക അതുപോലെ ഹൈലൈറ്റിൽ ഇട അതൊന്നും എനക്ക് ഇഷ്ടല്ല
അത് ഞാനുടല്ല ഞാനിപ്പന്റെ മെയിൽ അക്കൗണ്ടില് ഡി പി മാത്രോള്ളൂ
ആഹ് അല്ല ഡി പി ഡി പി വെച്ചിട്ടുണ്ട് അല്ലാതെ അങ്ങനെ നമ്മള് ഫോ ട്ടോ എടുക്കൂലെ എവിടെേലൊക്കെ പോകുമ്പൊ ഇപ്പൊ പുതിയ ഡ്രസ്സ് ഒക്കെ മേടിച്ചാ മ്മള് ഫോട്ടോ എടുക്കുമ്പോ അങ്ങനെ സ്റ്റോറിടു അത്രേള്ളു
അതന്നെ ഞാനും അങ്ങന തന്നെ ഞാൻ മെയിൻ അക്കൗണ്ടില് സ്റ്റോറി ഇടുന്ന കുറവ പിന്നെ സെക്കൻ് അക്കൗണ്ട് ഉണ്ട് അതില് പിന്നെ അറിയുന്ന ആൾക്കാര് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ പിന്നെ കുഴപ്പമില്ല എന്ത് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാലോ
ആ പോസ്റ്റ് പോസ്റ്റ് ആ ആ
അതില് ഞാനിങ്ങനെ പോസ് ചെയ്യും അപ്പൊ എന്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഇണ്ട് അപ്പോ പറയും അടിപൊളി എന്ത് ര സാ കാണാന് അങ്ങനെ പറഞ്ഞ് ഇവര് കമന്റ് ഇടും ആക്കെ കുറച്ച് ഫോളോവേഴ്സുള്ളു അയില് എൺമ്പത്തി എത്രൊള്ളു എൺമ്പത്തി മൂന്ന് എൺമ്പത്തിരണ്ടൊറ്റം അപ്പൊ ഇവരിങ്ങനെ കാണൂ ഞാൻ എന്തായാലും തരണ്ട്
ഫോളോവേസ് കൂടട്ടെന്ന്
ഹാതെന്നെ
പിന്നെ എന്താ അറില്ല എന്റെ മെയിൻ അക്കൗണ്ട്ന്ന് റീൽ കാണന്നത് ഭയങ്കര ഇതാണ് അയിനിടെ സെക്കൻ് അക്കൗണ്ട്ന്ന് കാണല് മെയിൻ അക്കൗണ്ട്ന്ന് എടുക്ക് ഭയങ്കര എന്താ പറയാ ബ്രൂട്ടലായിട്ടുള്ള സീനിമെന്റ് അതൊക്കെ വരും പിന്നെ കൊറ മറ്റേ ബ്രേ കപ്പിൻ്റെതോ അങ്ങനെ എന്തൊക്കൊ വരും പിന്നെ കൊറ മറ്റേ റിലേഷൻഷിപ്പിന്റെ ലവ്വേഴ്സിൻ്റത് വരു
ലവ്വറെറ്റണ്ടൊ അതോണ്ടെറ്റാണോ ആഹ് ആഹ്
ഇക്കി പിന്നെ പൊതുവേ കല്ല്യാണവും അതൊക്കെ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണ്ന്നുള്ളരു മൈൻഡ് ആണ്
എന്നാലും നമ്മളെന്താണെങ്കിലും കല്യാണം കയിക്കണ്ടേ
ആ അതന്നെ ഒരു ഇരുപത്തഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നോക്കാന്നുള്ളതിനാണ്
ആ ഇപ്പത്തെ കുട്ടികളൊക്കെ അങ്ങനെയല്ലേ ഫസ്റ്റ് പണ്ട് കാലങ്ങളിലല്ലേ പതിനെട്ട് പതിനാറ് വയസ്
ആഹ് സത്യോ അത്ര വയസ്സില്ല എനി
അല്ല അങ്ങനെ കെട്ടിച്ചോരന്നെ ഇപ്പ ആകെ കഷ്ടപ്പെടല്ലേ ചെയ്യിന്നേ ചെല ആൾക്കാര് കെട്ടിക്കുമ്പോ ഒരു പറയും ആ ഞങ്ങൾ പഠിപ്പിക്കാന്നൊക്കെ പറയുന്നു ന്നി ന്നിട്ട് ഓരിപ്പം വീട്ടിലിങ്ങനെ കഷ്ടപ്പെടല്ലേ അതന്നെ
ഇന്നോടിമ്മ പറയൂ അനക്കൊരു പാത്രം നല്ലം പോലെ കേകിക്കാൻ അവരെ അറിയില്ല എന്നിട്ടാണ് കല്യാണം കയി ച്ചിട്ന്നത്ക്കെ പറയും
ശരി അല്ല കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മള എടു കണ്ടതീർന്ന് നമുക്ക് അയ്നുള്ള ഒരു ഇതായന്ന് നമുക്ക് തോന്നണം അതന്നെ ഇരുപത്തഞ്ച് വയസ്സ് അതൊന്നും ഒരു ഇതല്ല കാരണം ഇപ്പത്തെ കുട്ടികള് കൊറെ എല്ലാരും ജോലിയൊക്കെ ആയി കഴിഞ്ഞിട്ടല്ലേ
ആഹ് അതന്നെ ഇന്നോട് മ്മ പർഞ്ഞ് ക്ക്ണ് ജോലിക്ക് പോയിട്ട് അൻക്കിഷ്ടണ്ടെങ്കി കല്യാണം കഴിച്ചാ മതി എല്ലാംർക്കും ഇഷ്ടുള്ള എന്താച്ചാ ചെയ്തോന്നൊക്കത് പിന്നെ ലവ് മാരേജ് ആണെങ്കിലും കൊഴ്- പല്ലന്നൊക്കെ പറയും
അല്ല ലൗ മേരേജാണെങ്കിലും കുഴപ്പില്ല പക്ഷെ നമ്മളെ ആ നല്ലൊരാളെ കിട്ടണം അതന്നെ
അപ്പൊ ഞാൻ പറയൂ ലൗ മേരേജിനയ് നാരെ കിട്ടണ്ടേ അപ്പ പറയു അത് കൊയ്പ്പില്ല അൻക് ഇരുപത്തഞ്ച് വയസ്സരെ ടൈമരണ്ട് ഇജ്ജ് തെർഞ്ഞോ പ്പഞാ പർഞ്ഞ് അയ്നാരെ കിട്ട താനെ നല്ലാരെ കിട്ടണ്ടേ ന്നറിം
നല്ലമ്മച്ചി
ഞാൻ ഉമ്മനോടറിം മ്മ ഒന്നിനന്നെ രണ്ട് മൂന്നെണ്ണണ്ടാവും അപ്പൊ ഞാനെങ്ങനെ വിശ്വസി ന്നറിം പ്പറിം ന്നാ ഞാൻ കണ്ടുട്ച്ചെരാ
ചേലുള്ള ചെക്കന്മാരെ ഒന്നിനും വിശ്വസിക്കാൻ പറ്റൂല്ല ഓർക്കൊക്കെ കുറെണ്ടാവൂ
ന്റെ അനുഭവം ഉണ്ടോന്ന് അപ്പിന്ന ഞാനൊന്ന്
ആഹ് ഓര് നമ്മളെ കാണുമ്പോ നമ്മളോട് ചാറ്റ് ചെയ്യാൻ വരും വേറെ ആൾ കാണുമ്പോ വേറെ ആള എടുത്ത് പോവും അങ്ങൻത്തെ ചെക്കമാരാ
ആരെങ്കിലൊക്കെ മെസേജ് അറിയാത്ത ചെക്കന്മാരക്കെസ്സേജയ്ച്ചാല് എനിക്ക് പേടിയാവും ഞാൻ ന്നട്ട് ഡിലീറ്റ് ചെയ്താൽ ഞാൻന്റെ ഫ്രണ്ട്സിന് മാത്രേ മെസ്സജ് അയ്കൊള്ളൂ വേറെ ആ മെസ്സജ്ച്ചാ നോക്കൂല
ആഹ് പിന്നെ വേറെന്താ
പിന്നൊക്കെ നല്ലതന്നെ പ്പൊ പിന്നെ ക്ലാസ്ന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല രസണ്ട് വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് പ്പോ ഓക്ക് ട്യൂഷൻ എടുക്കാന് കൊറെ കുട്ട്യാളൊക്കെ ഉണ്ടോ
ആഹ് കുട്ട്യാൾ കൊറെ കുട്ടികൾ ണ്ട് കൊറേന്നുല്ല അഞ്ച് കുട്ട്യാളള്ളു ഇന്നലെ ബേറെ ഒന്നുല്ലല്ലോ ന്ന വെക്കട്ടെ
ഇല്ലല്ല എന്നാ ശരിന്നാ ഓക്കേ